ഹലോ
കേക്ക്ണ്ടാ?
ആ
സിനിമൊക്കെ കാണേണ്ടോ?
ഏമ്
ബർത്തേതേണ്ട് പുതിയ കാണേ പുതിയത് കാണേണ്ടോ?
പുതിയത് ഇപ്പ ലാസ്റ്റ് ആയിട്ട് ഇപ്പയെ താ കണ്ടത്? ലാസ്റ്റ്ആയിട്ട് ഇപ്പഏതേ കണ്ടത്പ്പഞാന്
മമ്മൂട് ഈമ്മൂട്ടീന്റിം മോഹൽ ഏ ഒര് എല്ലാരുംപാട ഒപ്പള്ളരു സിനിമ ഏ ഇങ്ങനെ കാണ ടെലഗ്രാമ് കേറ്റല?
ആ ടെലഗ്രാം ലാസ്റ്റ് ആയിട്ട്പ്പ ഞൻ ഏതേ കണ്ടത് ഞാപ്പോ ടെലഗ്രാം ഇത്കേറ്റിട്ട് ഇൻക്ക്പ്പൊ കിട്ട്ണ്ല്ല അതാണ് എന്നിട്ട് ഗൂഗ്ള്ള് നോക്കല
ഏ ഗൂഗിൾന്ന് കേറ്റാ?
ആ ഗൂഗിൾന്ന് കേറ്റ ടെലഗ്രാമിൽ നമ്മള് ഓരെ ഇതാക്കിട്ട് റിക്വസ്റ്റ് അയച്ചിട്ട് പിന്നെ ഓല ഇതീന്ന് വന്നിട്ട് പിന്നെ നമ്മളെന്തോ ഓരോത് രണ്ട് മൂന്ന് മിനിറ്റിന്റെ ള്ളിൽ നമ്മളെന്തോ സേവാക്കണം തോന്നുന്നുണ്ട്.
ആ
ആ ഇൻക്കത് അറീല്ലേയ്നു സേവ് യ്യണം എന്നുള്ളത് പക്ഷെ ഞാൻ എന്തേ ഇന്റെ നെറ്റ് ഫുള്ള് കയ്ഞ്ഞ്ഫിലീമ് ങ്ങനെ കേറല്ലേ അപ്പൊ ഞാൻ പിന്നെ ഫിലീമ് സേവ്യ്യാൻ വേണ്ടി നോക്കിയപ്പോ അങ്ങനെ ഒരുസംഗത്യേ അയ്ലില്ല്യ. അയ്ന്റെ പേജും കാര്യങ്ങളൊക്കെ അയ്ല്ണ്ട് പക്ഷെ ഫിലീമ് അയിൽ ഇല്ല ഞാൻ ഏതാ മധുവിതൊ തോന്നെ കെറ്റാൻ വേണ്ടി നോക്കിഏത്.
അത് വേം നമ്മൾ ഗേലറീക്കാകണം പിന്നെ ഒറ്റടിക്കാണ്ട് മാഞ്ഞവും.
ആ അതാ അതിൻക്കറീല്ലേയ്നി പിന്നെ ഞാൻ ഗൂഗിൾന്ന് ഗൂഗിളായി ക്യാല് നേരിട്ട് നമ്മളതീക്കാണ്ട് വരും.
ആ അയെങ്ങനെ ഗൂഗ്ൾ ഇട്ക്കല്?
ഗൂഗിള്ല് എന്താ മല്ലു മല്ലു എം വി ന്നടിച്ചാ മതി. അപ്പം അയ്ല് കൊറെ ഇത് വരും ഫിലീമിന്റെ ഇത് വരും. അപ്പൊ ന്റെ കസിന് വന്നീന് ഇവിടെ അപ്പൊ അങ്ങനെ ഓൻ കാണിച്ചുന്നതാ.
ആ.
ഗ്രമൊന്നും ആരും യൂസെയ്യുല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻക്ക് കാൺച്ചന്നതെയ്നു
ഏ അയ്ലൊക്കെ വേവേം കിട്
ആ അയ്ല് വേഗം കേറും മറ്റെത് ന്നമ്മള് കൊറേ നേരം താക്കി നിക്ക് ക്കണ്ടേ ഇത് പെട്ടെന്ന് കേറും.
ഞാൻ ഗൂഗിള് കേറ്റ്ണത് ഇൻക്ക് ഇതരേ അറിലട്ടൊപറഞ്ഞപ്പെളാ അറിയിണ്.
ഫിലീമ് കൊറേ അങ്ങനെ കേറ്റും പക്ഷെ ഇൻക്ക് കാണാൻ ചെലപ്പം ടൈംട്ടൂല. അങ്ങനെ നെറ്റ് ഇല്ലാത്ത ടൈമ് ല് ഇവിടെത്യാ പിന്നെ ഇവിടെ വൈഫൈണ്ട്. അപ്പൊ പിന്നെ അഅ് അങ്ങനെ അയ്മക് ക്ക്നോക്കൂല അവിടത്തെ പിന്നെ നെറ്റ് കഴിഞ്ഞാല് പിന്നെ ഫിലിമ്ണാൻനോക്കുള്ളു
ആഹ അത് മതിവീത് കണ്ടോ
ഇല്ലേ അത് പിന്നെ എനിക്ക് ഇതില് ഗൂഗിള് നോക്കിട്ട് ഗൂഗിള് സെർച്ച് ചെയ്തിട്ട് അതില് വരുന്നില്ല
ആഹ് എനിക്ക് ഞാൻ തലഗ്രാംന്ന് എത്തിണ അത്
ആ ആ പിന്നെ നേട്ട നോക്കിയതുല്ല പിന്നെ അവിടെ എത്തുമ്പോളാണ് അതാ അവിടുന്ന് ഫിലിമതാക്കിയ മതിീനി നവ്ളോട ആാക്കിയ മതിീനിന്ന്ങ്ങ ഇവിടന്ന് അയിന്റെ ഓർമ്മൊന്നും ഇണ്ടാവൂല
ഇപ്പൊ ഇപ്പൊന്നല്ല മമ്മൂട്ടി മോഹൻലാരും കുഞ്ചാക്കോബനും ഫാദ ഫാസ എലാരും പാ ആതല്ലൊ ഒരു ഫിലിമു ഉണ്ടല്ലോ
ആ അത എനിക്കറിയില്ല
എനിക്ക് അയ്യപപേര്പ്പ
എനിക്ക് പേരറില്ല പക്ഷെ എനിിക്കങ്ങനെ ഇങ്ങനെ ആയിത്ത ആൾക്കാ ത്തൊക്കെ പറഞ്ഞാ എനിക്ക് മനസ്സിലാവും പക്ഷെ എനിക്ക് പേര് ചോദിച്ചാ എനിക്ക് കിട്ടൂല ഇപ്പൊ ഞാൻപ്പൊ ലാസ്റ്റ് കണ്ടതിന്റെ പേര്നിക്കറിയില്ല
ഞാൻ കണ്ടില്ല ഇങ്ങനെ ഇതുണ്ട് വല്ല രസല്ലാ തോന്നുന്നുണ്ട്
കണ്ടത് ആര്ദതന്ന്റിയോ മറ്റേ ഈ ഇലൻ്റെ കൂടെൊക്കെ ഉണ്ടായിും. മറ്റേ ജോ ജോൊക്കെ ഇണ്ടായ്നി അലൊരു ചങ്ങ ആ സുഖമോ ആസ് സുഖമാണോ സുഖമാണ് അത് അത ഇപ്പൊ ഞാൻ ലാസ്റ്റ് ആയിട്ട് കണ്ടത്
ആഹ് പിന്നെന്ത ഭരതനാട്യം റ്റു
ആഹ ആ രണ്ടും കണ് ക മോഹിനിയാട്ടം ഭരതനാട്യം കണ്ടണ് ഹ് ആ പിന്നെ വായ ആട്ത്രീ
ആഹ് ആട് ത്രി പ്രതീക്ഷിച്ചത്ര രസല്ലല്ലോ
ഇല്ല എനിക്കല്ല എനിക്കൊ ആട് ഫസ് എനിക്ക് തോന്നി പിന്നെയും ഫസ്റ്റ് റ്റും സെക്കൻ ന്റാ പിന്നെ കുറച്ചൊ കോമഡി ഉള്ളത് തോന്നു
ആ് ഇത് ത്രില് അത്രല്ല
ആ അ എന്തൊക്കൊക്കെക്കെ ഒരുമാതിരി അത് ഓല ആ ആദ്യത്തെ അ ഇതും അതൊക്കെ കൂടി മിസ് ആ മിക്സ് ആക്കിയിട്ടാ തോന്നുന്നുണ്ട്
ഒര്ത്ട്ടിയില്ല പ്രതീക്ഷിച്ച തിട്ടിയില്ല
ഇപ്പ ഇതിന്റെ വാക്കിഇിന ഉണ്ടാവല്ലേല്ലേ ഇതിപ്പോ ഫുള്ള ആായില്ലല്ലോ
ആഹ് അത് പോലെ നീ ഇത് ഈ ദൃശ്യം അങ്ങനെയല്ലേ ദൃശ്യം ഇഞ്ഞ് പോറുണ്ട്നല്ലേ പറയുന്നേ ആ ഇങ്ങനെ നേട്ടിക്കൊണ്ട കും ഞാൻ കണ്ടില്ലങ്ങ നീട്ടി നീട്ടി അങ്ങനെ കൊണ്ടോ ക്ണ്ണ്ട് ഓല്
മറ്റേ ആനാൻഷന്റെ ഇറങ്ങിയല്ലോ കാട്ടാളൻ
ഏ അഅ് ഞാനണ്ടില്ല
ഏ ഞാൻന്നിപ്പോ ടെലഗ്രാമില് നമ്മള ഇങ്ങെ നോട്ടിഫിക്കേഷൻ കണ്ട് ഞാൻ എടുത്തോക്കിട്ടൊന്നല്ല
പിന്നെ ചേത് വായ രസുണ്ട്ത് കണ്ട് കരിഞ്ഞോ
ഏ ഇക്ക അങ്ങനെ ഇങ്ങട്ട ആ ഒരു വല്യ ത് ആ ഇറങ്ങി ഉടനെ ഭയങ്കര വതൈനല്ലോ
ആഹ ആഹ
അങ്ങനക്കെ വല്യരുത് തോന്നിയില്ല
ഇനിക്ക്
ക്ക് അതാണ് ഭയങ്കരായിട്ട് സങ്കടമായത് ആഹ ആ ചെങ്ങായിന്റെ ആ ഒരു അവിട നിന്നിട്ടൊരു ഭയങ്കര എടങ്ങാറായി. ഓന് പനിയൊക്കെ ആ അപ്പൊ ആ ഒരു ഇത്
അത് പക്ഷെ അത് രസണ്ട് സംഭവം
ഉം ആ രസുണ്ട് കോമഡി ആണെങ്കിലും ഒക്കെ ഇണ്ട്
ഉം പക്ഷെ ഇപ്പയിന് എന്നാലും പണ്ടത്തെ അത്ര ഇങ്ങൻത്തെല്ലാ സിനിമയും രസല്ല. ഈ ദിലീപിന്റെ ഒക്കെ ആദ്യത്തെ സിനിമൊക്കെ മൈ ബോസ് ടു കൺട്രീസ് ഒക്കെ നല്ല രസാണ്
ആഹ്
ഇപ്പോഴും ഓന്റെ ഒരു ഫിലിമും എല്ലാവർക്കും വിറ്റാ
ആഹ് അത് ഏത് നോക്കാണെങ്കിലും അങ്ങനാ, പണ്ടത്തെ ഒരു ഇത് ഒരിത് വര്ണില്ലല്ലോ ഇപ്പൊ
ഇപ്പ നമ്മളെ പെര്ന്നാളന്നെ പണ്ട ത്തെ രസൊന്നുല്ലല്ലോ ഇപ്പത്തെ പെര്ന്നാള് പണ്ട് ഇവര് അല്ലെങ്കിൽ
എല്ലാ പെര്ന്നാക്കും പറയുത്
പണ്ട് പെര്ന്നാള തോന്ന്ന്നന്നെ ഇണ്ട്. അന്ന് സാധാ പോലന്നെ. രാവിലെ ബിരിയാണി വെക്കാ. അത് മാത്രണ്ടൊരു വ്യത്യാസം. അല്ലാത തൊരു ഇതുല്ല
ഇപ്പ അമ്മക്ക് അമ്മക്ക് അട്ക്കളേ നിക്കാന്ള്ള ടൈമേ ഉള്ളു. ആദ്യമ്മക്കട് ക്കളായിട്ട് യാതോര് ബന്ധല്ലേനുവല്ലോ? ആഹ് രാവിലാട്ട് എണീച്ചാട്ട് പോവലാ. പിന്നെ വൈക്‌ന്നേരാ വീട്ട് കേറാ. ഇത് വൈകുന്നേരാവണ നമ്മളൊന്ന് ഫ്രീ ആവണെ
ആഹ് വര്ണോർക്ക് വെള്ളോം എന്തൊക്കെ കൊടുത്ത്. അങ്ങനത് പോവു ആ വെരുന്നാള്.
ഹഹ
അ പടക്കവും ഇതൊക്കെ വാങ്ങീണ്ടോ?
ഇവടെണ്ട്. അവിടെ അതൊന്നു പറ്റൂല.
ആ പിന്നിപ്പ ഏതോ ഒരു സിനിമ ഇണ്ടായിനല്ലോ? ഈ കേസന്വേഷണത്തിന്റെ ഫിലിമൊക്കെ കാണലുണ്ടോ?
അയ് ഇൻക്കതൊന്നു ഇഷ്ടേ അല്ലേ. ഇൻക്ക് കോമഡി അങ്ങൻത്തതെ ഇൻക്കിഷ്ടള്ളു
എനിക്ക് കോമഡി ഇഷ്ടാ പിന്നെ ഇങ്ങനെ ഒരു കേസന്വേഷണം അതും ഇനിക്ക് ഇഷ്ട. എന്താണ് എന്താ എന്ത ആയിരം ബേബീസോ അങ്ങനൊരു ഇതില്ലേ?
ആഹ് ആഹ് ആഹ് ആഹ്
അത് അത് കണ്ട് അത് എന്താണ് പിന്നെന്താണ്ന്ന്ള്ളൊരിത്
ആഹ് ഞാൻ അങ്ങൻത്തെയൊന്നും കാണേല്ല. ഇൻക്ക് ഇൻക്ക് പിന്നെതക്ക കണ്ടാ പിന്നെ ഇൻക്ക് എന്തോ ഒരു മാതിരിയാ
ഏഹ്. ഏ ലൈബറി ഒക്കെ വായിക്ക്വോ?
ആദ്യൊക്കെ ഭയങ്കര ഇതേന്ട്ടോ. ഇപ്പെന്താവോ? ഇപ്പൊ ഞാൻ മറ്റേ പ്രതിലിപി ഇണ്ടേയിനി. അത് ഞാനങ്ങനെ അത് ഞാൻ ഇപ്പ അൺ ഇൻസ്റ്റാൾ ആക്കി. കാരണം അതില് അഡിക്റ്റ് ആയി പോയി ഞാന്. ഞാ ട്ട് ഇനിക്കൊരു ബുക്ക് കിട്ട് ട്ട്യാല് അത് വായിച്ച് കഴീണവരെ ഇനിക്കൊരു സമാധാനണ്ടാവില്ല.
ആഹ്
ഇപ്പൊ ഞാൻ അവിടെ ആണെങ്കില് അവിടുന്ന് ഇപ്പൊ ഒരൂസ എനിക്ക് അവിടെ മൂത്തച്ഛന്റെ മോള് നല്ലോ വായിക്കും. ഇപ്പൊ ഓളൊരു വിധം ബുക്കുകളൊക്കെ വായിച്ചിന്. ആ ഓക്ക് വല്യ വല്യ കട്ടിള്ള ബുക്ക് വാണം മറ്റേ ഇണ്ടല്ലോ റാമാനന്ദി വായിക്കാൻ ഇൻക്ക് ഭയങ്കര
അഅ് നല്ല രസണ്ട്.
ആ ന്ന്ട്ട് അത് ഇനിക്ക് ഇവ്ടെട്ത്താ കിട്ടിയെ ഞാനത് എറങ്ങിയടനെ അന്വേഷിക്കണ്ട് പക്ഷെ ഇനിക്കിപ്പ കിട്ടിട്ട ഇപ്പൊ ഒര് ഒര് ആറ് മാസ ക്കായിണ്ടാവുള്ളു അത് കിട്ടിയ ഓള് പറഞ്ഞ് എനിക്ക് വേഗം ഓള് വെള്ളിയാഴ്ച കൊണ്ടോന്ന് ഇൻക് തിങ്കളാഴ്ച കൊടുക്കണട്ടോന്ന് പറഞ്ഞ്, ഓള് സ്കൂൾ ലൈബ്രറീന്നാ ഇട്ക്ക
ആ
അപ്പൊ ഇൻക്ക് തിങ്കളാഴ്ച കൊടുക്കണട്ടോന്ന് പറഞ്ഞ്, ഇൻക്കത് കിട്ടിയൊ ഞാനത് രണ്ട് ദിവസം കൊ ണ് തീർത്ത് കൊടുത്തോക്ക്.
വായിച്ചിരിക്കാൻ കയ്യ്ണ്ട്. ചെലതൊന്നു വാ തൊടക്കന്നെ വായിച്ച പിന്നെ മുമ്പോട്ട് വായിക്കാൻ തോന്നൂല.
പ്പണ്ടല്ലോ മറ്റേ അലി ഫാത്തിമാന്നർഞ്ഞിട്ട്
ആ ആ അഏതാ ആ രസണ്ടോ?
ഞാൻ വായിച്ചീല്ല. അതേപോലെ ഖദീജാ
ഖദീജ ഞാൻ വായിച്ച്, അത് ലാസ്റ്റ്ക്ക് സങ്കടാ
അതൊക്കോളെ കയ്യ്ല്ണ്ടായ്നി പക്ഷെ ഓളെ കയ്യില്ണ്ട ഓള്, ഓള്ന്ന് പറഞ്ഞാ ഓള് ഓരോസം കൊണ്ട് തീർക്കും. ഇഞ്ഞൊറപ്പ് വെച്ചിട്ടാണെങ്കിലും ഓളത് തീർത്തിട്ടതണ് കൊടുക്കും. ആ അമ്മക്കയ്ന് മയ്യൂലല്ലോ. ഞാൻ പറിം, ഇജ് പിന്നെ ആ ബുക്ക് ഒയ് വായിട്ട് കൊണ്ടൊരോണ്ടി പറിം.
ഏ
ഓക്ക് മറ്റേ ഡിറ്റക്റ്റീവ് അങ്ങൻത്തൊതൊക്കെ ഭയങ്കര ഇഷ്ട.
ആ ഈഅന്നേഷിക്കല്
ആ
അങ്ങൻതൊക്കെ ഓള് തോനെ വായിക്കല്.
ഉം ഉം അതേ വായിക്കുള്ളു, ഇനിപ്പോ ഒററാണെങ്കിലതും വായിക്കും. കറു കറുത്തച്ഛന്ണ്ട്. എന്താ കറുത്തച്ഛൻ വായിച്ച് നകത്ത് ഭയങ്കര പേടിയാണേലോ
ഏ അഅ് ഞാൻ വായിച്ചീല്ല. ഇങളെ ഓളവും വായിച്ചോ?
ഓളത് വായിച്ചന്ന് ഓള് വായിച്ചയ്ഞ്ഞാ പിറ്റേന്ന് കഥ അറിയ കഥ പറയാൻ വരും. പിന്നെ പിന്നെ അമ്മക്ക് വായിക്കേണ്ട ആവശ്
ഇങള് രാത്രിയൊക്കെ വായിക്കൊത്?
ഏ രാത്രി ഒ ഓക്ക് തീർക്കണം ഓക്ക് പിന്നങ്ങൻത്തെ പേടിയൊന്നുല്ല.
അയ് എന്നാപ്പിന്നെ കൊയ്പല്ല.
അയ്ന് ഇങ്ങനെ റീലൊക്കെ കണ്ടീനി അത് വായിച്ചിട്ട്, ചേലോൽക് പിന്നെ പേ പിറ്റേന്ന് ഒറങ്ങാൻ പറ്റണില്ലേലോ, നമ്മള് കാണുന്നത് ഫുളളയിത്തെ ഒരിതായ്രിക്കും. വായിച്ചയ്ഞ്ഞ നമ്മളയിക്കട് പോവുംന്നർഞ്ഞ്
ഓക്കത് കൊയ്പ്പൊന്നുല്ല.
ക്കങ്ങൻത്തെ പ്രശ്നൊന്നുല്ല.
എന്നാ ശരി എന്നാ.
ആയിക്കോട്ടെ.
അ